ഹലോ ആഹ ഇപ്പൊ കേക്കുന്നുണ്ട് അവുട്ക്ക് കേക്കുന്നില്ലേ
ആഹ ഇണ്ടേ
എന്തൊക്കെണ്ട് വിശേഷം
എന്തൊക്കെ നല്ലതെന്നെ
ഉം ഉം ഉം ആഹ നല്ലത് ആഹ ഇഞ്ഞിപ്പം രാത്രിക്കക്ക് ഇങ്ങനെ നോക്കാൻ ഒരുങ്ങാ
ഏഹ്
ചോറും കറിം അവടെ നിങ്ങള് ഒന്നിച്ച് വെക്കലാണോ ചോറ്
ഉം ഒന്നിച്ചാണ് രാത്രിക്ക് ഉച്ചക്ക് വേറെ വേറൊന്നും ഇല്ല ഉച്ചക്കത്തെന്നെ വൈന്നാരത്തും
ആഹ അങ്ങനെ അപ്പം തണ്ക്കൂലെ ഇപ്പം മയക്കാവുമ്പം
അത് റൈസ് കുക്കറിലാണെ അപ്പങ്ങനെ ചൂട് പോകൂല നമ്മള് അതിൽ തന്നെ വെക്കല
ഊറ്റിയാണ്ട് അയല് വെക്കലാ
ഊറ്റീട്ട് നമ്മൾ എന്താ വെള്ളം എന്ത പോകാൻ മാണ്ടീട്ട് കൊറച്ചേരൊക്കെ അങ്ങനെ വെ ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അയിത്തന്നെ എറക്കി വെച്ചാ ആ ചൂടയിത്തന്നെ ഇണ്ടാവും. ആ ചൂട് പോവൂല.
ആഹ് അപ്പം ഈ ഊറ്റ്ണ സമയത്ത് പിന്നെ വെള്ളം പാര്യൊ.
ആഹ് അയിന് നമ്മള് അത് കൊറച്ചേരം വെക്കണം. പിന്നെ ഞമ്മള് വെള്ളം പാർന്ന് ആ പൊറത്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ചോറ് കഴി ക്കാനൊക്കെ എടുക്കോലൊ. ഇന്നട്ട് അത് അ അപ്പം ഞമ്മള് പിന്നെ റൈസ് കുക്കർക്കെന്നെ എറക്കി വെച്ചിട്ട് അടച്ച് വെച്ചാ മതി. അപ്പം ആ ചൂട് വെയ്ന്നാ അത് കയ്യോളണ്ടാവും.
ഞാന് വെക്കല്ണ്ട് റൈസ് കുക്കർക്ക് വെക്കല്ണ്ട്. ഇപ്പം അയ്ന് എന്താന്നോ ഈ റേഷ നരി ആവുമ്പം.
ആഹ്
പിന്നെ വേഗം വേവൊല്ലോ. അപ്പം ഞാൻ രണ്ട് ആഹ് അപ്പം ഞാൻ ര അതെ. ഞാൻ ഇപ്പം രണ്ട് നേരം വെക്കുമ്പം വെക്കലില്ലപ്പം ഞാന്. മഴയാവുമ്പം പിന്നെ ആ രാവിലെക്ക് ഉച്ചക്ക് കൊറച്ച് വെക്കും. അപ്പം മക്കളൊക്കെ സ്കൂള്ട്ടന്നാ.
ആഹ് അത് പിന്നെ എളുപ്പാണ്. ഞമ്മക്ക് വേഗം വേവും ചെയ്യും. ഇത് സാ മ മറ്റേര്യൊക്കെ ഞമ്മക്ക് രണ്ട് മണിക്കൂറെങ്കിലും ചെലപ്പോ അയ്ല് റൈസ് കുക്കർല് വെക്കണെ. അപ്പം പിന്നെ നമുക്കത് ഈ നേരം അത് ബുദ്ധിമുട്ടായ ഞാൻ പിന്നെ വെക്കലില്ല.
ആ വേവ്ള്ളരിയാണെങ്കി കൊഴപ്പല്ല. വേവ്ള്ളരിയാണെങ്കില്. അതെന്നെ നല്ലത്. ഒന്നിച്ച് വെക്കന്നെ. അങ്ങനെയാണെങ്കി ഞാൻ വെക്കലുണ്ടെയ്നു ഇപ്പം.
പൊതുവെ മടിയാണ്. ഉച്ചയ്ക്ക് ശേഷം അടുക്കളേക്ക് കയറാൻ നല്ലാതെ. ഉച്ചക്ക് ശേഷം ചായേയ് കടിയും എന്തേലും നോക്കുന്നല്ലാതെ അതിന് ശേഷം അടുക്കളപ്പണി അറിണെന്നെ ഈറ വരും.
ആ
അതുവരേ ഒള്ളു കൊറ്ച്ച് ഇത്. അത് കഴിഞ്ഞട്ട് വീണ്ടും.
ഉം അതെ ആ അപ്ലെ ഒന്ന് ഉച്ചയാകുമ്പോത്തിനും തീരൊള്ളുലെ. എന്ന പോത്തിനും പിന്നിം.
തീരൊള്ളൂ. അതെന്നെ രണ്ട് മണിക്കാവും ചെലപ്പോ. പിന്നെ എവിടെ ഇപ്പ ഇത് സമയം. പിന്നെത് വീണ്ടും ഇതിക്കെന്നെ എറ്ങ്ങല്ലേ. അങ്ങനെ കൊപ്പല്ല പിന്നെ. വേം വേവ് ണാണെങ്കി കൊഴ് അപ്പല്ലേ. നമക്ക് പെട്ടെന്ന് ആവോലൊ. പിന്നെ അമ്മ വലിയ ഇതൊന്നുല്ല. വേം വെന്ത് കിട്ട്വല്ലോ.
ആഹ് അതെ ന്നെ അത്.
ഇന്നട്ട് ആഹ്. ഇന്നട്ട് വ എന്താ ചോറും കറിയൊക് ക്കപ്പോ അത് ഉച്ചകത്തെ
അല്ല കറി ഞാന് രാവിലെ ഇണ്ടാക്കിണ്ടെങ്കി രാവിലേന്ന് പറ്ഞാല് ഞാൻ - ഉച്ചാവുമ്പോത്തിന് ഞാന് ഒറ്റൊക്കെണ്ടാവൊള്ളു. ഇവിടെ ഞാനും ചെറുതും മാത്രെ ഇണ്ടാവൊള്ളു. ഓലൊക്കെ തിന്നണെങ്കി പിന്നെ കുട്ട്യാള ആദ്യ വന്നിട്ട് തിന്ന. എ ഓലും സ്കൂള്ട്ടന്നിട്ട് തിന്നും പിന്നെ. ആമീൻ. അന്റെ പുത്യാപ്ല പിന്നെ വന്ന് അപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്നു.
ആഹ് ആ അപ്പൊ ആഹ് ശെരി ആഹ് ചായ എടുക്കും. പിന്നെ രാത്രിക്ക് മാത്രല്ലെള്ളു. അപ്പൊ പിന്നെ നമുക്ക് വിഷയം ഇണ്ടാവൂലേ.
അപ്പൊ പിന്നെ ഞാൻ ഓരൊക്കെ വരാനാവകുമ്പോത്തിന്. രാവിലെ ഒന്ന് വെക്കും. രാവിലെ ഞാൻ ചോറ് വെക്കും. രാവിലെ വെക്കും. ഒര് പറ്ച്ചിട്ടിട്ട്. അപ്പം ഞമ്മക്ക് വെശ് ക്കൂലെ. പത്തണിക്കൊക്കെ ഇങ്ങനെ ചോറ് തിന്ന് ശില്യയിട്ട് ഇപ്പൊ പത്തണിക്ക് ചോറ് വേണം. ആഹ് അവൊ ആഹ് അപ്പൊ. ഞാനത് വിചാരിച്ചി്ട്ട് ഞാൻ വെക്കും അപ്പൊ പിന്നെ ഓല് വരാനാവുമ്പോത്തിന് പിന്നെ അടുത്തത് ഇപ്പൊ രാത്രിക്ക് ഒന്നിച്ചാണ്ട് പിന്നെ വല്ലാണ്ട ഒന്നും മാണ്ടി വരൂല ട്ടോ
ആഹ് ഇല്ലേ അപ്പൊ പിന്നെ ഉച്ചക്കത്തി രാവിലത്തെ തിരക്കുണ്ടാവൂല പിന്നെ വല്ലാതെ വൈന്നേരത്ത്ക്ക് ഉം
അപ്പൊ അങ്ങനെയാ കാട്ടല് ഉം കറി ഒക്കെ പിന്നെ ഞാന് എന്താ ഓഹ് ഇന്ന് മഴന്നെയൊള്ളു
ആഹ് നല്ല മഴല്ലേ ഇവിടെ ഒരു അതെയ് ആഹ് ഇവിടെ ഇന്ന് സ്കൂള് വിട്ട് വര്ണ നേരത്ത് ഒരു
ആഹ് ആഹ് എങ്ങനെ
സ്കൂള് വിട്ട വിടണ്ട നേരത്തെ മൂന്നര നാലുമണി ടൈമില് നല്ലൊരു മഴയ്തു പിന്നെ ഇപ്പൊ തോർന്നു ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇപ്പ മഴയൊന്നുല്ല ഒന്നുല്ല
ഇല്ല ഇപ്പം മഴല്ല
ആഹ് ബടി ഇല്ല
പിന്നെ ആഹ് ഇപ്പൊ ചോർന്നണ് പക്ഷെ ഇരുട്ത്തിങ്ങനെ നിക്കണ്ട് മഴക്കാറ് ഉം എടക്കിടക്ക് ഇങ്ങനെ പാറ്റ
അതെന്നെ മക്കളൊ എന്നിട്ട്
മക്കളിതാ ഇവിടെണ്ട് ഇപ്പോല് സ്കൂള്ട്ടന്ന് ചോറൊക്കെ തിന്ന് പിന്നെ അ കളിച്ചു ഓഹ് സൈക്കിളൊയ്ട്ട് പോര് അപ്പം ഒരു ഒരു നട പോയി വന്നണ് ഒരുത്തന്
ആഹ് ഓൽക്കിഞ്ഞൊന്ന് വൈന്നേരം ആവോളം ഒന്ന് കൊർ ച്ചേരൊന്ന് കളി അത് കഴിഞ്ഞ പിന്നെ എഴുതാനും പഠിക്കാനും ഉണ്ടല്ലോ
അഞ്ച് മണി ആവാനാവും ഓര് വരുന്നെങ്കിൽ തന്നെ നാലേ മുക്കാല് ഒക്കെ ആവും ഏഹ് പിന്നെ ഒന്ന് എന്തേലും തിന്ന് ഞാൻ സാധാരണ ചോറ് കൊടുക്കല വേറെന്നാ ഏഹ് ഉം അല്ലെങ്കി പിന്നെ അങ്ങനെ ഓരോ കടിയൊക്കെ ഇണ്ടാക്കിക്കണ്ടേ എന്നൊന്നും ഇപ്പ നമക്ക് കടി ഉണ്ടാക്കാൻ ചെൽ
ആഹ് അതാണ് ആഹ് അതാണ് ഓല് ഓലെ ഓരോ ഇഷ്ടം നോക്കണം നമ്മക്ക് അല്ലെങ്കി അത് തിന്നൂല്ല അതാണ് അ
ഉം അപ്പൊ പിന്നെ അങ്ങനെ കാട്ടല്
ആഹ് ഇബടത്തോല്ന്നെ നേരത്തെ എത്തൊക്കെ ചെയ്യും നാലര നാലേ ഇരുപത് ആകുമ്പത്തേന് എത്തു ത്തൊക്കെ ചെയ്യും ഉം അങ്ങനെ നേർത്തെത്തും
ആഹ് ഇബല് നാലെ മുക്കാൽ ആവും നാലര നാല മണിക്ക് സ്കൂൾ വിട്ടിട്ടും സ്കൂൾ ബസ് എത്തണെങ്കിലേ
ആഹ് സമ്പ സമയം എടുക്കുവയ്ക്കാരല്ലേ
സമയം എടുക്കും ഇവിടെ എത്തുമ്പോത്തിന് ചുറ്റി വളഞ്‌
ഉം പിന്നെ ഓൽക്കും സമയല്ല ഓലെ പറഞ്ഞിട്ടും കാര്യല്ല പിന്നെ എവിടെ പോയിക്ക് കൊറച്ചൊക്കെ കളിക്കും വേണ്ടേ ഇപ്പൊ പിന്നെ മഴ കോട്ട്നെ വല്ലാതെ റോട്ട്ക്ക് പൊറത്ത് ഇപ്പൊ കറങ്ങാനും കോലല്ലേ
കോട്ടക്കെട്ടാണ്ട് പോകും എന്നൊക്കെ ഇതൊക്കെണ് ഇവിടുത്തെ അവസ്ഥ മഴ കോ ട്ടെയ് ആഹ് മുറ്റത്ത്‌ സൈക്കിളവിട്ട എന്നിട്ട് ഈ റോട്ട്മ്മലും വണ്ടിങ്ങനെ വര്ണ റോട്ട്മ്മല ഓലെ കളി ആഹ്
ആഹ്
അല്ലാതെ മുറ്റത്തൊൽ ക്ക് ചവിട്ടാൻ സ്ഥലല്ല മുറ്റത്ത് ചവിട്ടാൻ സ്ഥലല്ല ല്ല റോഡ തന്നെയാണ് പിന്നെ വരുന്നത് ആഹ ഓലെ ആങ്ങ് ഇങ്ങനെ ചോട്ടി ഓരുക്കുപ്പത്
ആഹ ഓൽക്ക് പവിശ്യ ഉണ്ടാവൂല അങ്ങനെ ഉണ്ടാവലേ
പക്ഷേ ഞമ്മക്കാണ് ആ പേടി
ഇവിടെ ഒന്നും ഉള്ളേരിയണാവല്ല ഞങ്ങള് അയിന് ഒന്നും ഉള്ളേരിയ ആവോട്ടെ ഞങ്ങ ക്ക്ള്ള വണ്ടികള് പിന്നെ റോഡ കൂടെ പോണ ഒന്ന് രണ്ട വണ്ടി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ
റോഡ ആണെങ്കിൽ പിന്നെ ലിമിറ്റ ആയിട്ടുള്ള വണ്ടി ഉണ്ടാവുള്ളൂ ഇതിങ്ങനെ എല്ലാർക്കും പോണ വണ്ടിയ ആകുമ്പോ
അപ്പൊ അറിയില്ലേ അങ്ങോടും ഇങ്ങോടും തിയുമ്പത്തന് വണ്ടികള് വരും
ആഹ അതന്നെ
അപ്പൊ പേടിയാണ് പിന്നെ ബൽക്കും ഒരു ശ്രദ്ധ ഇണ്ടാവൂല്ല
ആഹ അതന്നെ ഓൽക്കോലെ സൈക്കിളമ കളിച്ചണന്ന്ല്ലേ ഇതെണ്ടാവുള്ളു
അതന്നെ
ഉം
പിന്നെ
എങ്ങനെ
വേറെ എന്തൊക്കെയാ ചോയിക്ക
വേറെസ്ഥ നല്ല ഇങ്ങനെ പോണ് എന്തേനി ഇങ്ങട്ട് മക്കള് വന്നപ്പോ കഴിച്ചേ
മക്കള് വന്നപ്പോ ഇന്ന് രാവിലെ ത്തെ കടി ഉണ്ടായിരുന്നു ബാക്കി അപ്പൊ അതും മീൻകറി ഭയങ്കര ഇഷ്ടാ അപ്പത്തേത്ത് ദോശക്ക് അപ്പൊ മീൻകറി അതും വാട കഴിച്ചു ദോശയും വാട കഴിച്ചിന്ന്
ഏഹ് അത് കഴിക്കോ രാവിലത്തെ കടിയൊക്കെ കഴിക്കോ വൈന്നേരം
അത് ആഹ് ഇവര് കഴിക്കും ക്കും നാലുമണിക്ക് വന്നാ കഴിക്കും അപ്പൊ പിന്നെ കൊഴപ്പല്ല അങ്ങനെ ഇല്ലാത്തുമ്പോ പിന്നെനെന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ ചെലപ്പോ സ്കൂൾക്ക് പോകുമ്പോതുപോലെ ചായീങ്കടി തിന്ന് പോകും
തിന്ന് പോവും
പിന്നെ ചോറ് കൊണ്ടകലാണ് സ്കൂൾക്ക് ചോറും കൂട്ടാ
പോകാന്നല്ലേ കൂട്ടാ ഏഹ് സ്കൂൾക് ചോറ് കൊണ്ടോണോ
ആഹ് സ്കൂൾക്ക് ചോറ് കൊണ്ടോവല ബല് ഇവല് വാങ്ങൂല അവിടുന്ന് ഒരാളെ സ്കൂളിൽ കിട്ടൂല അത് ഇങ്ങനെ പ്രൈവ റ്റാണ് വേറെ സ്കൂളാ ഇസ്ലാമിക് സ്കൂള ആണത് അല്ലാതെ ഇസ്ലാമിക് സ്കൂൾ ആണ്
ഏഹ് ഏഹ് ഇവര് ക്കൊക്കെ സ്കൂൾന്ന് ചോ ഭക്ഷണം കിട്ടുട്ടോ ബൽക്കൊക്കെ സ്കൂളന്ന് കിട്ടുണോണ്ട് പിന്നെ ആ ഇണ്ടാക്കണ്ടരുത്
ഇത് കിട്ടും മൂത്താൾക്ക് കിട്ടും പക്ഷേ ഓള് വാങ്ങൂല ഓ ക്ക് വല്യ കുട്ടിയായി മടിയാണ് വരിൽ നിക്കണംന്ന് പറഞ്ഞിട്ട് വാങ്ങൂല ഒള് ആറാം ക്ലാസ്സില് ആറിൽ എത്തിയിട്ടേന്നെ ഉള്ളൂ ചോൽക്കൊക്കെ ഭയങ്കര മടിയാണ് പറയും ചെറിയ കുട്ട്യാൾക്കൊത്ര കൊടന്ന് കൊടുക്കുള്ളൂ മറ്റേ ഇങ്ങന വരി ക്കണംന്ന് പറയണ് കാണാ അപ്പോൾക്ക് മടിയാണ് റിയും മടിയാണ് ഞാൻ പോവൂലാറിയും അപ്പോ കഴിഞ്ഞ വർഷം മുതല് അഞ്ചാം ക്ലാ സ്ക്ക് എത്തിയപ്പം മുതല് വാങ്ങല നാല് വരെയൊക്കെ വാങ്ങിക്ക്ണു ചോറ് അല്ല അഞ്ചു മുതല് കൊണ്ടോവല
ങ്ങേ ഇവടം മക്കൾമാരും പറയലുണ്ട് ചോറ് കൊണ്ടുപോയാലോന്നൊക്കെ പിന്നെ ആ നേര ആവുമ്പോത്തി ചോറ് നമ്മക്കാവും അയിക്ക് പിന്നെ എന്തോ കറി അല്ലേ നമ്മള് നോക്ക ക്കണ്ടിയെ കറി മാത്രം ഓൽക്കാണെങ്കി എല്ലൊന്നും പറ്റൂല്ല അപ്പ പിന്നെ ആഹ്
ഞാന് അപ്പോ മറ്റോൻക്ക് പിന്നെ എന്തായാലും നിർബന്ധ ഓൻക്ക് പിന്നെ ഒ ന്നും കിട്ടൂല നമ്മള് കൊടുത്തേയക്കന്നെ വേണം അപ്പൊ പിന്നെ ഒരാൾക്ക് വെക്കണ കൂട്ടത്തില് ഉം അപ്പൊ പിന്നെ ഓൾക്കല്ലേ ഒള്ളൂ അപ്പൊ പിന്നങ്ങനെ വെക്കു പ്പോ
ആഹ് ആഹ് ആഹ്
ആദ്യക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നീന് നമുക്ക് ഒരുങ്ങൂല്ല തായൂല്ല ഇപ്പയിങ്ങനെ ശീലായി
ആഹ് മോൻ സ്കൂളിന്ന് വാങ്ങാത്തോണ്ട്ല്ലേ
ആഹ് അതെ അപ്പൊ പിന്നെ കൊഴപ്പല്ല പ്ലേറ്റ് കൊണ്ടണ്ട് പോയാ മതി പിന്നെ ഒരു ഇതൂല്ല ചൂടോട്ക്കനെ നേര തിന്നൂടെ?
ആഹ്
അഹ് പറ്റൂല ഇപ്പൊ ഉം
ഉം ഇന്നോട് മോൻ പറയല്ണ്ട് കൊണ്ടോയാലോ എന്നൊക്കെ ചോയിക്കും ഞാ പറയും ഈ പാട പ്പട്ത്തെ തിന്ന്ക്കോ അവ്ടെ നല്ല ചൂട്ല്ലെ ചോറും കറി ഇപ്പൊ നല്ലതാണല്ലോ സ്കൂൾലൊക്കെ? ചോറും കറിയു ഉപ്പേരിയും എല്ലാതുംണ്ടാവും എടക്കെടക്ക് ബി ആഹ് എടയ്ക്കെടക്ക് ബിരിയാണിയും ഏഹ് ഇന്നലൊക്കെ ഇബൽക്ക് ചിക്കം ബിരിയാണിയേനി ഏഹേ? ആ ഇന്നലെ ഇന്നലെപ്പൊ അല്ല ഇന്ന് ഇന്ന് ഇന്ന് കുപ്പായത്തില് മ മഞൾന്റെ ഇതൊക്കെ ആക്കി വന്നുണ്ട് അപ്പൊ ഞാൻ വന്നപ്പോ അപ്പൊ ഞാൻ പറഞ്ഞേ എന്താപ്പത് സ്കൂൾക്ക് പോയ കോലാണോ ചോയ്ച്ച പ്പൊ പറഞ് ഇന്ന് പിന്നെ ബിരിയാണിയേനി അയിന്റെ അടയാളാണ് പർഞ്ഞ്ന്നോട്
ക്കൊരു ഇത് സ്പെഷ്യല് കൊടുക്ക്ണത്
ആഹ് എടക്കിടയ് ഇണ്ടാവല്ണ്ട് ഇവരെ സ്കൂളില്
ആഹ് ഇവടെ അതൊന്നുല്ല എന്തേലും പരിവാടി വേണം ആഹ്
ഇണ്ടാകല്ണ്ട്
ആഹ് ഇബടെന്തേലും പരിപാടിക്കക്കെ ഇണ്ടാവൊള്ളൂ അതെ ആഹ് ആഹ് ശരിന്നാ ആ ശരി ഉം